ഹലോ
ആഹ് ഞാന് ഇപ്പൊ കരും മക്കളൊക്കെ ഇപ്പം രാത്രിയാവല്ലേ. അകത്ത് വന്ന് ഒന്നും ചെയ്യുന്നില്ല ഒല്ക്ക് ചായ കൊടുക്കേലും ചായ കുടിപ്പി ഇല്ല ഇന്ന് മഴൊന്നുംല്ല ഇന്ന് രാവിലെ ഒരു മഴ ഉണ്ടായിരുന്നു ഇന്ന്.
അതെ അതെ പക്ഷില്ലേടാ ഇപ്പം എന്റെ ഒരു കൂട്ട് ഒരു ഒരു കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊറച്ച് നേരത്തെ എന്റെ കൂടെ പഠിച്ച പഠിച്ചയാണ് അപ്പൊ ഞാൻ ചോയിച്ചപ്പം അവൾ പറഞ്ഞു രാവിലെ മാത്രമേ പെയ് തോളൂ പക്ഷെ പക്ഷെ ഞങ്ങടെ ഇവിടെന്ന് പറഞ്ഞപ്പോ ഇപ്പെ കുറച്ച് മുന്നെ വരെ മഴയായിരുന്നു. എനിക്ക് അറിയത്തില്ല ഇനി ആ ഭാഗത്തോട്ടൊക്കെ നല്ല മീൻസ് രാവിലെ മാത്രമേ പെയ്തോളൂ ല്ലെ.
ആഹ് രാവിലെ മാത്രം ഇപ്പൊ ന്ന ഉച്ചന്റെ ശേഷം തിരെ ഒന്നുല്ല നല്ല കൊറച്ച് വെയിലും ആ ആ വെയിലായിരുന്നു.
ഓ അങ്ങനെ ഞങ്ങള് ഇവിടെ ഉച്ചക്കിട്ട തുണി മീൻസ് ഉച്ചയുടെ മുമ്പ് ഇട്ട തുണിയെള് ഇപ്പോഴും അങ്ങന നനവോ ടെ കെട പക്ഷേ മഴയാതോണ്ട് ഞങ്ങള് അങ്ങനെ മാറ്റിട്ടേക്ക ഇതുവരെ ഉണങ്ങി
ഇവിട മും മൂന്നാല് ദിവസയിട്ട് ഫുള്ള് മഴന്നായിരുന്നു ഇന്നാണ് ഇപ്പോ ഒരു വെയില് ഒരു വെളി വെളിച്ചം വന്നത് ഉം ഇന്നലൊക്കെ ഫുള്ള് മഴായിരുന്നു.
അതെല്ലാരും പറ അമ്മയിടെ കുടുംബത്തില ആരൊക്കെയോ വിളിച്ചപ്പോഴും അറിഞ്ഞു ഇന്ന് മഴയില് അമ്മ എല്ലാരു എന്നും സംസാരിക്ണ്ട് ദിവസം ഫാമിലിയിലുള്ളവരെ വിളിച്ച്. അവരും പറഞ്ഞു അവരുടെ ഭാഗത്തൊന്നും വല്ലിയ രീതിയിൽ മഴ രാവിലെ ഒരു മഴ നല്ല രീതിയിൽ പെയ്തങ്ങ് നിർത്തി പിന്നെ ഇപ്പോ ഇത് വരെ മഴയില്ല പക്ഷെ ഞങ്ങളിവിടെ കൊറച്ച് നേരത്തെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ കൊതുകിന്റെ ശല്യവും
ആഹ് കൊതുകിന്റെ ശല്യം ഇ വിടെയൊക്കെ ഇണ്ട് വൈകുന്നേരം ആയാ പുറത്തറങ്ങാൻ വയ്യ.
ഒകത്തില്ലല്ലേ ഞങ്ങളിവിടെ പോകയ്ക്കുടാ പോകച്ചാലും കൊതുകാ കാരണം ന്ന്‌വെച്ച് കഴിഞ്ഞ ഇവിടെ കുഞ്ഞുണ്ട് അപ്പ ഇവള്ന്ന്റയുമ്പോ ഞങ്ങളെ ഇവിടെ മഴ പെയ്യുന്നമയത്ത് തൊട്ട് മുമ്പിൽ തന്നെ ചെളിവെള്ള ആയിട്ടക്കെ കേടക്കും. ഇയാള് എന്ന് പറയൂമ്പോ ഈ ചെറു ഇതന്ന് പറയാ മൂന്ന് വയസായേ ഒള്ളൂ പക്ഷെഈ വെള്ളം കണ്ടാ ചാടിങ്ങ് കുളിക്കുന്നട്ടയ്പ്പാ ചെളി വെള്ളം എന്ന് ഒന്നും ഇല്ല ഇല്ലട്ടോ ചാടിങ്ങ് വിഴും ആ അവക്ക് വെള്ളം കണ്ട ചാടിങ്ങ് വീഴും അങ്ങനെ ചെളി വെള്ളത്തി കെടന്നൂരുള്ളൂ അപ്പൊ അത് കൊണ്ട് ഞാൻ പോറത്തോട്ട് എറക്കത്തില്ല പിന്നെ കൊതുക്.
ഉം ഉം കൊതുക് ഭയങ്കര ശല്യ അത് ഇവിടെണ്ട് ഈ മഴ ആയതിന്റെ ശേഷം വൈകുന്നേരങ്ങളും. പുറത്തറങ്ങാൻ വയ്യ. അകത്ത് ഇല്ലട്ടോ അകത്ത് ഇടലും വല്യയ പ്രശ്നല്ല പൊറത്തിറങ്ങിയാ കൊതുക് കടി പിന്നെ മക്കളും ഇന്നാലു എറങ്ങും അവരെ ഒക്കെ പിടിച്ച് വൈകുന്നേരം. ആഹ് അവരിങ്ങനെ കൊറേക്കെ ഇപ്പൊ രണ്ട് പേരും അകത്തേക്ക്‌ കയറിയതാ
ആഹ് ഓ അതെ അതെ അപ്പൊ മഴ പെയ്യുമ്പോ അവിടെ കറണ്ടോന്നും പോവത്തില്ലേ ഇവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കരണ്ട് കരണ്ടൊക്കെ.
ഇവിടെ ഇപ്പൊ വല്യയ പ്രശ്നംല്ലട്ടോ ഇന്നാല് വല്യയ പ്രശ്ന ആട്ടില്ല മര കാ കാറ്റൊന്നും വല്ലാതെ ഇല്ലാഞ്ഞിട്ട് ആഴിയിരിക്കും കാറ്റൊക്കെണ്ടാവുമ്പോണല്ല മരങ്ങളൊക്കെ വിയ്യലും. ഉം വല്യ പ്രശ്ന ഇല്ല ആ ഇനി പോയാലും കൊറച്ചയിമ്പോ വെര്ണ്ണ്ട് പെ പെട്ടന്ന അങ്ങനെ പോകുന്നില്ല ഉം
ആദ്യക്കെ ഓർമയുണ്ട് രാ രാത്രി രാത്രി ഒര എടയ്ക്ക് അയ്യോ വോ ഒറങ്ങാൻ പറ്റത്തില്ല അവര് മണിക്കൂറോളം കട്ട്യ്ത് വിടും. കെ സി ബി കരെ ആഹ് കാരണം എനിക്ക് അറിയാ ത്തില്ല നിങ്ങളെയവിടെ ഇപ്പം പക്ഷേ ഒരു ടെയ്മില് ന്യൂസിൽ വരെ വന്നഹ് കാരണംന്തന്ന് വെച്ച് കഴിഞ്ഞ ഇവര് വേണോന്ന് വെച്ച് കട്ട്യ്തി ഇടല്ല ഇടലാണോ അത്രയും ചൂടും കാര്യങ്ങളുള്ള സമയത്ത്. അതെ അതെ അതെ അതെ മഴയുടെ മുമ്പായിട്ടെടാ അത് ഭയങ്കര കഷ്ടവയിരുന്നു. ആണോ അപ്പ എല്ലായിടത്തും ഉണ്ടായിരുന്നല്ലെ കണം
ണ്ട് അതോണ്ട് പിന്നെ.
അ ഒ ഇൻവേർട്ടർ ഉള്ളോള് നല്ലതാല്ലേ. ലൈറ്റും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട പ്രശ്ണാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവു ക്ഷേ ശരിക്കും പറഞ്ഞ ഇൻവെട്ടെർ ക് നല്ലതാണ് പറഞ്ഞ
ആഹ ആഹ് ഉം അല്ലാഞ്ഞാല് ഫേന്. അതൊണ്ട് നിക്കൂല അതൊണ്ട് കൊഴപ്പില്ല അല്ല ഞാല് ഭയങ്കര പ്രശ്ന തന്നെ. മഴ പെയ്യുമ്പം വരെ ഫാന് വേണം. നല്ല മഴ പെറ ത്ത്‌ പെയ്യാണെങ്കിലും ഫേന് വാണം
വാണം പക്ഷേ ഇപ്പഴും മഴ പെയ് കഴിഞ്ഞാൽ എടക്കക്കെ എപ്പോഴും ഇല്ല എടയ്ക്കൊക്കെ കറണ്ട് പോകും. പക്ഷേ കറണ്ട് പോയാ ഭയങ്കര ചൂടാ. പ്രശ്നം എന്ന് പറഞ്ഞഴിഞ്ഞാൽ നമ്മളിന്ന് മുന്നിൽ വാതിൽ തുറന്നിടാന്ന് വിചാരിച്ച കൊതുക്. പിന്നെ ഒന്ന് പൊകച്ചിടും ഞങ്ങള് പൊകച്ചിട്ടാലും അറിയാലോ ഇവിടെ മൊത്തത്തി കടൽ ഭാഗം കടൽ ഏരിയ പിന്നെയന്ന് പറയുമ്പോ മൊത്തത്തില് ഇവിടെ ഈ കാടും കാട്ന്നല്ല പറയു മൊത്തത്തില് ചെടിയും അതും ഇതായിട്ടൊക്കെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലവാ ഉള്ളോട്ട്. ആ അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും പല രീതിയിലുള്ള കുഞ്ഞ കുഞ്ഞി പ്രാണികള് അത് ഇത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പി കൊതുക് ഒട്ടുമിക്ക എല്ലാ ജീവികളുംണ്ട്. ജീവികളന്നല്ല പല പല ചെറിയ ചെറിയ അങ്ങനെ അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പം ഇവിടെയന്ന് പറയുമ്പോ ചെളിവെള്ളവും കെട്ടിക്കട മുട്ട ഇടും കൊതും അതിന്റെ ബുദ്ധിമുട്ട് അപ്പ അങ്ങനെയൊക്കെ ഇരിക്കുംമ്പഴത്തേക്കുംഞൾക്ക് നല്ല ബുദ്ധിമുട്ട കരണ്ടൊക്കെ പോകുമ്പം. അതാ മഴ ഇവിടെ നല്ല രീതിൽ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലായിടത്തും ഒരുപോലെ ഇല്ലല്ലോ ഒരു പണ്ടത്തെ കാലാവസ്ഥ അല്ലല്ലോടാ ഇപ്പം. അല്ലേ പണ്ടന്ന് പറയുമ്പം ജൂൺ ഒന്നാകുമ്പതൊടങ്ങും നമ്മൾ കോട ഇല്ലാണ്ട് ഇറങ്ങത്തില്ല സ്കൂളിലോട്ട് പോവാൻ പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല മഴയ എന്തോ ഭയങ്കരായിട്ട് മാറി കാലമൊക്കെ
ആഹ് ആഹ ഇപ്പൊ ഇനി ഈ മഴ തൊടങ്ങിയതോണ്ട് ഇപ്പ എന്തോ ഷിഖല്ല എന്തോന്ന് പടർന്ന് ആ ആ് രോഗം അതിപ്പോ ഈ മഴ തൊടങ്ങിയ ഇപ്പ ഉണ്ടാവുന്നൊരോ രോഗാണ് എല്ലാ വർഷവും ഉണ്ടാവല്ലോ എന്തെങ്കിലും ഒരു അസുഖായിട്ട് പടർന്നു പിടിക്ക്ണ.
സത്യവാ
ആ ഈ കൊതുക് കടിക്കെ നമ്മളെ നല്ലോം ശ്രദ്ധിക്കണ അളെ ഓരോ ടൈമിൽ ഓരോ താണെല്ലോ ആ അതെ.
കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം അതാ. ഭയങ്കര വിഷയം. ഇപ്പൊ പനിയും കാര്യങ്ങളും എല്ലാം ഉണ്ടടാ. ഞാൻ ഉൾപ്പെടെ ഞാൻ സ്കൂളിൽ പോന്നയ അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഞാൻ പൊടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പക്ഷേ കുഞ്ഞുങ്ങളെ ന്ന് പറയുമ്പം വീ ഇപ്പഴും ഇന്നും ഇന്നല ആയിട്ടൊക്കെ ടൂറൊക്കെ പോയി ഇപ്പോ സ്കൂളൊക്കെ തോറന്നല്ലേള്ളോ. പ്പ ഒരുപാട് ഇവര് ഹ് ആ ടൂറിനൊക്കെ. ക്ക മക്കൾ പോയി വന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് പോയി വന്ന് മക്കൾക്ക് ഇന്ന്. രണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇന്ന് നോക്കുമ്പോ തൊട്ടു നോക്കുമ്പോ നല്ല പനി പിന്നത്രേം പെട്ടെന്ന്. ഞ ങ്ങള് പാരൻസിനെ വിളിച്ച് അങ്ങനെ പറഞ്ഞയച്ചു. കാരണം ഇരുന്ന് കഴിഞ്ഞ മക്കക്ക് വേറെ മക്കക്. ക്കക്കും വരും അവർക്കും അത് ബുദ്ധിമുട്ടാവും. ആ അപ്പൊ അതൊക്കെ ആലോ ക് ഭയങ്കര സങ്കടം കാരണം വെള്ളത്തിന്നാണോ ചെല സമയം രോഗങ്ങൾ വരുന്നത്.
ആഹ് ഇപ്പൊ എന്തോ കൊതുകുന്നാണന്നൊക്കെ കേൾക്കണ്ട് ശിഖല്ല ഞാൻ പിന്ന.
കൊതുക്ന്ന് പറയുമ്പോ ചെലപ്പം വെള്ളത്തിയും മുട്ടയിട്ട് വെക്കും നമ്മൾ ആ വെള്ളം പറയാൻ പറ്റത്തില്ലടാ പല രീതിയിൽ വരുന്നുണ്ട്.
ആഹ് അതെ, അതെ ഉം പല രീതി.
നും പറ്റുന്നില്ല മഴകാ
ആഹ് ഈ മഴ ആവുമ്പോ പല ദുരന്തങ്ങളും ഈ ടൈമിനാണലല്ലോ എല്ലാ ദുരന്തങ്ങളും. ക്ക വരല് മണ്ണിടിച്ചില വെള്ളപ്പൊക്കം. പലതും ഉണ്ടാവല്ലോ ഉം.
മഴയ്ക്കൊരു ശമനം ഇല്ല. പക്ഷെ പണ്ടത്തെ അത്ര ഇല്ല കേട്ടോ.
ആ പക്ഷെ ഇപ്പ തൊടങ്ങിയിട്ടേ ഉള്ളൂ ആ ഇപ്പൊ വേണല്ലോ ജൂൺ മാസല്ലേ.
അതെ, അതെ പക്ഷെ എനിക്ക് തോന്ന്ന്നെ ഇനിയിപ്പം മഴകള് അങ്ങനെ വല്തായിട്ട്. കാണില്ല പെയ്യും ഇല്ലെന്നല്ല കാണില്ലെന്നാ തോന്ന്ന്നെ കാരണം പണ്ടന്ന് പറയുമ്പ നമുക്ക് അറിയാം ഒരു കാലാവസ്ഥ. കണ്ടാ നമക്ക് മനസ്സിലാവും. ആഹ് ഇന്ന് പെയ്യും അല്ലെങ്കി ഇന്ന് മൊത്തത്തില് കാണാ ഇര്ണ്ട് കെടക്ക്വാടാ പക്ഷെ ഇതന്ന് പറയുമ്പോ അറിയാവോ. ഇര്ണ്ട് കെടക്കും പെട്ടെന്ന് വെയിലടിക്കും. പിന്നെ ഇര്ണ്ട് കെടക്കും പിന്നെ ചെറുതായിട്ട് പെയ്യും, നിക്കും ഇതാണ
ഉം, ഉം ആഹ് അതെ ഇന്ന് രാവിലെ ഒക്കെ മഴെന്റെ ശേഷം നല്ല ഇര് ട്ടടിച്ചക്ക നിന്നിര്ന്നു ഞാൻ വിചാരിച്ചു ഇന്നും നല്ല മഴെന്റെ ദിവസാണ്ന്ന്. ആഹ് പക്ഷെ പിന്നെ ഫുള്ള് പ്രതീഷിക്കാതെ ഫുള്ള് നല്ല
വെയിലാര്ന്നു സത്യംപറഞ്ഞാ തുണികളൊക്കെ ഒണങ്ങികി കിട്ടാൻ നല്ലതായിരിക്കും. ഈ മഴ സമയത്തൊക്കെ അത്യാവശ്യം തുണികള് ഒണങ്ങി കിട്ടും. അതൊരു നല്ല കാര്യവാ നമുക്കൊരു നല്ല ഒരു ഗുണംവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാ അല്ലെ.
ആഹ് ഇന്ന്പ്പ അതെല്ലാരും പറ പറയുന്നു മ് താത്തൊക്ക് വിളിച്ചപ്പം ഓളും പറയുന്നു ഇന്ന് കൊറേ ഒണങ്ങി. പിന്നെ മോ മോളിലി, മോളിലാണ്. ഒക്കെ വിരിക്കാനിട്ട് പൊന്ന് ക്കെ രണ്ടുസായിട്ട് ഇങ്ങനെ അട്ടിക്കായിര്ന്നു ഫുൾ ആ.
സ്മെല്ലും വര് വല്ലോ.
ആഹ് സ്മെല്ലാണ് അകത്ത് ആഹ് അകത്തയര് കെട്ടിയതായിര്ന്നു. ഇന്നിപ്പൊക്കൊഒന്ന് ഒണങ്ങിന്ന് പറയ്ണ്ട് ഉം.
നമ്മളെത്രയൊക്കെ വാഷിംങ്ങ്മെഷീനില് ഇട്ട് ഡ്രൈയാക്കി എട്ത്താലും ആ ഒരു നനവ്ണ്ടാവ് ല്ലോ? നമ്മളിപ്പൊ റൂമിലായിക്കോ അഴകെട്ടി എത്ര അഴകെട്ടി ഇട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാല് ആ ഒരു സ്മെല്ല്ണ്ടാവും ഒരു മണം ഒ ണ്ടാവും അത് പോവത്തില്ല നമ്മള് ശെ ത്യം പറഞ്ഞാ മ്മള് വെയില്കൊണ്ട് ഒണക്കിയങ്ങ് എട്ക്ക്ന്നത് നല്ലതാ യല്ലെ പൊടിക്കുഞ്ഞുങ്ങള്ടെ. തുണികളാണെങ്കി ഞങ്ങളൊക്കെഅങ്ങനാ ചെയ്യ്ന്നെ പക്ഷെ ഇന്ന് നല്ല മഴയായത്കൊണ്ട് ഞങ്ങക്ക് ഒണക്കാനൊന്നും പറ്റയില്ല ഇപ്പ നാളെ മഴ. പെയ്യല്ലേന്ന് പറയും ഞങ്ങള് പറയും അമ്മ ഇവ്ടെ പെയ്യല്ലേന്ന് പ്രാർത്ഥിക്കുക കാരണാം തുണികള് ഒര്പാട് കെടക്ക്ന്നൊണ്ട് ഞങ്ങക്ക് ഒണങ്ങി കിട്ടണം. അത ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊണ്ടടാ ഇപ്പൊ സത്യം പറഞ്ഞ ഏത് രീതില് ബു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വര്ന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റ്ന്നില്ല. ദൈവം എതിലൂടെയൊക്കെയാ ബുദ്ധിമുട്ട്കള് തെരുന്നെന്ന് ഇപ്പൊഇ എനിക്ക് തോന്നുന്നു ഇപ്പം മഴയിലൂടെയാന്ന് തോന്നുമൊ ത്തത്തില് ബുദ്ധിമു
ആഹ് മഴയൊക്കെ പിന്നെ വേണല്ലോ ഞാൻ വിചാരിക്കണത്പ്പ. തൊടങ്ങിയിട്ടല്ലേ ഒള്ളൂ മഴല്ലാഞ്ഞാൽ ക്ഷാമം വെള്ളക്ഷാമം വന്നാലാണ് ബുദ്ധിമു പെയ് മഴ പെയ് ആഹ് മഴ പെയ്യ്ന്നകാലത്ത് മഴ പെയ്യാഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഇങ്ങക്ക് വെള്ളത്തിന് ക്ഷാമണ്ടോ ആ ഭാഗ
വെള്ളത്തിനൊന്നും കൊഴപ്പയില്ലടാ ഞങ്ങക്ക് അങ്ങനെ പ്രശ്നൊന്നുവില്ല കെണറ്റിലൊക്കെ നെറയെ വെള്ളവും ങ്ങളൊക്കെയൊണ്ട് അതൊന്നും
അതില്ലാത്തവർക്കി മഴെ മഴ പെയ്യ്മ്പ സമാധാനാണ് തങ്ങേ ഞങ്ങക്ക് വല്ല്യ ബുദ്ധിമുട്ടില്ല ന്നാലും പിന്നെ താത്ത ദ് ഓർക്കൊക്കെ വിളിക്ക്മ്പഓലുപറയും ഏതാനും മഴ പെയ്ത് അതൊണ്ട് അങ്ങനെ ഒരു ച്ച്ശ്വാസവാണ് അവർക്കൊക്കെ വെള്ളായി എന്ന്ള്ള ഉം ആഹ് വെ ലാസ്റ്റ് ആവ്മ്പം മെയ് മാസൊക്കെ ആവ്മ്പം നല്ലോം കൊറവ് വെരും ഉം നല്ലോം കര് നല്ലോം കര്തി ഉപയോഗിക്കണം ഒരു ഉം
ക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കല്ലേ അവര് വെള്ളത്തിന് വേണ്ടി ഒരോസം തയാറെടുക്കെണ്ടി വരും മീൻസ്
ആഹ് അങ്ങനെ കൊ ങ്ങളെ ഭാഗത്തും ഈ ഭാഗത്ത് തന്നെ കൊറേ വീടുകള് അങ്ങനെക്കെണ്ട് ഞങ്ങക്ക് അങ്ങനെല്ല എന്നാലും ഞങ്ങള് ഒരു വെ കര്തും ഒന്ന് കര്തി ഉപയോഗിക്കും ലാസ്
ഉം അതെ അതെ പിന്നെ മഴവെള്ളം നല്ല ണ്ന്നൊ നമുക്ക് വേറെന്നിനും അല്ല നമ്മളെന്തായാലും ഒരിക്കലും കുടിക്കത്തില്ല കുടിക്കുന്നവര്ണ്ട് പണ്ട് ട്ടുന്ന മഴവെള്ളവൊക്കെ നമ്മളീ പഠിക്ക്ന്ന സമയത്തൊക്കെഓർമ്മയൊണ്ടോ മഴവെള്ളം ശേഖരിക്കും ആഹ് നല്ല ശുദ്ധ ശുദ്ധമായവെള്ളവാ മഴവെള്ളംന്ന് പറയ്ന്നത് പക്ഷെ അത് ഇന്നും കുറേപേർക്ക് അറിയില്ല മു ശുദ്ധമായ നല്ലവെള്ളവാ മഴ വെള്ളന്ന്റിഞ്ഞ നല്ല ശുദ്ധമായുള്ള പിന്നെ ഓടിലൂടെക്കെ ഒലിച്ചിറങ്ങുന്നാ ആരും ശേഖരിക്കത്തില്ല പണ്ട് നമ്മള് ഒരുപാട് എക്സ്പിരിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടീട്ട് വെള്ളെക്കെടുതില്ലെ
ആഹ് ഞങ്ങള് ഇങ്ങനെ ളിക്കും ഇങ്ങനെ പൊറം വ് പൊറമത്തെ പണികള് ഇണ്ടാവല്ലോ വീടിന് പെറത്തുള്ള പണികളൊക്കെ ഇണ്ടാവല്ലോ അങ്ങൻത്തേനൊക്കെ ഉപയോഗിക്കും
അത് നല്ലതാ ചെടിക്കാണങ്കിലും ചെടിക്ക് പിന്നെ ചെടിയിൽ ഓപ് നേരെ വീഴും ഡയറക്
അല്ല ഇപ്പൊ വാണ്ട എന്നാലും നമുക്ക് തറ കയ്ഗാനും ബാത്ത്റൂം കയ്ഗാനും ഇങ്ങൻ ഇങ്ങൻത്തേരോ ഉം ഉം ഉം
അതൊക്കെ നല്ലത ചെലര് അത് ചൂടാക്കി എടുക്കുന്നവരുണ്ട് എനിക്കറിയില്ല അത് ചൂടാക്കാൻ പാടുണ്ടോ വെള്ളം പക്ഷെ ഞങ്ങളെക്കെ ഡയറക്ട് സത്യം പറഞ്ഞ നേരെ നിന്ന് മഴത്ത് കുളിക്കെ ചെയ്യും ആ മഴവെള്ളം എടുത്ത് ഞങ്ങള് മെലൊക്കെ കയ്കും തല കുളിക്കത്തില്ല
ആഹ് ഇവിടെ ഞങ്ങളങ്ങനെ എന്തേലും മേട്ടർ കേട് അങ്ങനെ വെള്ളത്തിന് എന്തങ്കിലും ബുദ്ധിമുട്ട് വന്നാ അത ക്കെട്ത്തക്കും ബാത്റൂമിലും ക്കെല്ലാം ഉപയോഗിക്കും ആഹ് പാത്രം കഴ്കെക്കെ ചെ
ചെലർക്ക് പേടിയാണ് മഴ വെള്ളം കണാം ഡയറക്ട് മഴ നനഞ്ഞഴിഞ്ഞ
ആഹ് നമ്മക്ക് പിന്നെ പേടിയായിട്ടൊന്നല്ല പിന്നെ നമ്മള് പൈപ്പിലൂടെങ്ങനെ വരുമ്പോ നമ്മളത് ഉപയോഗിക്കും
അതെ അതെ അതെ അതെ
കറണ്ട് പോവേ അല്ലങ്കിലും എന്തെങ്കിലും മോട്ടറിന് കേടോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാ അപ്പൊ ഫുള്ള്ട്
ഫുൾ അതെ അതെ അതെ അത് പൈപ്പില് വരുന്ന ശുദ്ധമായത് തന്നെയാണ് അതിനെക്കാളും വല്ല്യ ശുദ്ധമായ വെള്ളാണ് നമ്മടെ ഈ ഈ മഴവെള്ളംന്ന് പറയുന്നത് അത് ഇന്ന് പലർക്കും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ അതാ
ത്രൊന്നും ആയിരിക്കൂല പങ്ങനെ കുടിക്കാനൊക്കെ ആകുമ്പോ നല്ല അങ്ങനെ പാത്രക്കെ മ്മള് പൊർത്ത പാത്രങ്ങള് ഉപയോഗി
അതെ അതെ അതെ അതെ അങ്ങനെ തന്നെയാണ്
ഉം
അപ്പഴേ ഇൻകൊർ
ആഹ് ആഹ് ഓക്കെ ന്നാല് ആഹ് ശരി